ഹലോ
ആഹ് എവിടെ
എവിടെ ഇവടെ വീട്ട്ല്ണ്ട്. എന്താ പണി ഏ എന്ത്?
നല്ല മൂവീസ് മലയാളം
മലയാളം മൂവീസ്
സെന്റെയ്തെരോ പുത്യേത് ദൃശ്യം ത്രീ ഇണ്ടോ?
ഇല്ല ആഹ് അത് ഞാറക്കണ്ട് അയ്ഷേ അത് എറങ്ങീട്ടില്ലല്ലോ.
ഇല്ല ടെലിഗ്രാമ്ക്കെത്തീല ഇൻക്കറീല
ഞാൻ ഇതില് ങ്ങനെ നോക്കുമ്പോ ഇതില് കാൺണൊന്നുല്ല.
കാണാല്ല പൂതിണ്ടായ്നി. കാരണം ഞാൻ അയിന്റെ ട്രൈലറ് കണ്ടപ്പോ
ആഹ് ആ ഇൻക്കല്ല പൂതിണ്ട് കാരണം മറ്റേ രണ്ടും മ്മക്കൊരു ഇൻട്രസ്റ്റിങായിട്ടില്ലേ ക്ലൈമാക്സൊക്കെ
ഇത്പ്പോ എന്തായിരിക്കും സംഭവം ന്ന് ങ്ങനൊരു ബാഹുബലി ത്രീ എർങ്ങും എർങ്ങും പറഞ്ഞാതിരി
പ്പ ബാഹുബലിയൊക്കെ എറങ്ങ്യന്ന്ലേ ഫ ഏഹ്
ബാഹുബലി ത്രീ എർങ്ങീല്ലല്ലോ?
അത് ബാവുലി ത്രീ ഇണ്ട് അർഞ്ഞ്ണോ
ഓഹ്
ഉം ഇൻക്കറീല ഈ ബാഹുബലി ഫസ്റ്റ് ഒക്കെ എർങ്ങിയപ്പോ ഭയങ്കര സംഭവേനിട്ടോ ബാഹുബലി കാണാക്കെ പറിമ്പോ സെക്കന്റെ ആയപ്പോത്തിന് ഇൻക്ക് താൽ പ്പര്യ ഇല്ലെനി അയ്നോട്‌
ക്ഷെ അമ്മള രണ്ടായിരത്തി എത്രേലേനി എറങ്ങു അർഞ്ഞീനേ
എന്ന് ഏതൊരു പെര്ന്നാ എന്നേനി ഇൻക്കറീല
ഏത് അടുത്ത ഓഗസ്റ്റ് എറങ്ങാർഞ്ഞേ ഇങ്ങട്ട് അടു ഷാവാണ്ടി ഇങ്ങനെ കാത്തിക്കേനു.
ആഹ് പിന്നെ അതേ ചേക്ക് ഒരു പെ ഒരു നോമ്പ്നാണല്ലോ കെ ജി എഫ് പാർട്ട് റ്റൂ മെഹബൂബ പാട്ടൊക്കെ ഇങ്ങട്ട് പറഞ്ഞല്ലോ നോമ്പിന് മെഹബൂബ ന്ന്ല്ല പാട്ടായോണ്ട് കൊഴപ്പംണ്ടാവൂല സിൻമാ പാട്ട് ആഹ് മറ്റേ ഇത് കണ്ട്ണോ ഇയ്യ് പ്രതിഛായ കണ്ട്ടോ
അത് ഞാൻ കേട്ടീല്ലെടി
നിവിൻ പോളി എം എൽ എ ആന്നൊക്കെ അത് രസണ്ട് ഇൻക്ക് ഇഷ് ട്ടായി. ഇപ്രാവശ്യം നിവിൻപോളിന്റെ കൊറേ സിൻമ എറങ്ങിട്ട്ണ്ടോന്ന്ണ്. നിവിമ്പോളി കൊറേ ബ്രേക്കിനേഷം കണ്ടിട്ടില്ലേയിര്ന്ന്.
ആഹ് കൊർച്ചെക്കെ തടിയൊക്കെ ഒന്ന് കൊർഞ്ഞീ
ആഹ് പക്ഷെ ആ തടി വെച്ചിട്ടന്നെ ഇപ്പളും ന്നാലും രസണ്ട്. പിന്നെ ഇത് കണ്ടോ ഉം ദെലുലു
ഉം
നല്ല് ദെലുലു കണ്ടില്ല അഹ് സംഭവട്ട് ആദ്യന്നും വെല്ല്യ താല്പര്യല്ലേനിട്ടോ ഈ ലാസ്റ്റ്കേന്നു കര്ച്ചില് വന്ന്കൊക്കെ
എന്ത സംഭവം
ദേലൂലുടി മറ്റേ ഇങ്കര മറ്റേ പാട്ടൊക്കെ ഹിറ്റായി
ക്കു ഫൂതില്ല കാണാ
ഒത് ഒരു ഫേന്റസി ഒരു ഓളൊരു ആത്മാവാണ് അല്ല ഒരു പ്രേതം പോലേണ്. ക്കൊരു കുട്ടി പ്രേതം പോലെ രസണ്ട് നീവിൻപൊളിയന്നല്ലേ പ്പഅയില് നാടൻ
ആഹ് ക്ഷേ അഹ് എറങ്ങിയനേഷം ഓള് നല്ല ഹി ടൈബ്രെവ് ആഹ്
അത്ണ്ട് പ്രതിച്ഛായ പിന്നെ ഇത്കണ്ടോ പ്രകമ്പനം
പുതിയ നടന്മാര അതൊക്കെ രസണ്ട് അതോണിയെ ഞാൻ വിട്ടര്ണ്ട്
ആഹ്
ഉം നമ്മളെ വാഴയത്തെ നടന്മാരൊക്കെ ഇണ്ട്ലേ
അങ്ങനെ വാഴ റ്റൂ ഞായൂറ്റൂബില്
കണ്ടോ ആ ആടി സങ്കടം ഒന്നിക്ക എനിക്ക് വായ ഫസ്റ്റ് എനക്ക് ഇഷ്ടമായില്ലേ ഇനി
അന കണ്ടില്ല
ഉം
അവ അവ പ്രേുന്ന
എനിക്ക് എനിക്ക് പുതപ്പ് മുഖത്ത് ഇടുന്ന ഇഷ്ടമല്ല എനിക്ക് ചലോലുതാക്കെ എനിിക്കെടുക്ക പിടിക്കണം ഏ
ഉ
എന്ത്
പ്രതീക്ഷുണ്ടാവല്ലോ അത പിന്നെ ആരെങ്കിലുംൊക്കെ പറഞ്ഞു നല്ല സ
ആ രസ ആഹ എനക്ക് പറ്റി ചന്നെടിട്ടോ എന്റെ മുത്തച്ച പറഞ്ഞ നീന തനിെ മിറാജോ മിർജോ അനന്തോ ഫുള്ള് ടേസ്റ്റ് നമ്മൾ വിചാരിക്കാത്ത ടടെസ്റ്റ് ഒക്കെയാണ് ആസിഫ് അലി അഭർണമുരളില്ലേ ആ് ഒതാ അല്ല രസം ഒരു ആഹ് പുതിയ പുതിയതാാണ്ോ പുതിയതാണോ തോന്നുന്നു നീക്ക അല്ലാത്താ കഴിഞ്ഞല്ലാത്ത എന്താ അറിയില്ല
ഞാൻ വിട്ട എന്റെ ഉണ്ടോക്കട്ടെ കൊറെേ ഡിലീറ്റ് ആക്കിന് ആഹ നാ ടെലഗ്രാമില് ഡെർബി ഉണ്ടണോ
അഭിയോ ഇല്ലട ആ മഴ കണ്ടില്ല ആണല്ല അത് ഫൾ ഒരു എന്താ മൂടി ഉ ട്ട് െബീണ്ട്
ആ
ഓ പത്ത് പ്ലസ് മണ് പഠിക്കുമ്പോ പസ്
ഉ
അപ്പൊ റിജക്ട് ചെയ്ത അനേജ പിണ്ടല്ലേന്ന്
ആഹ
പിന്നെ പ്ലസ് ൂവിന് പഠിക്കുമ്പോൾ കൊറോണ ടൈമ നമ്മൾ എല്ലാരും ഓൺലൈൻ ക്ലാസ് ആായി എടക്ക് മാത്രല്ല ഉള്ളൂ ആ അങ്ങനെ പിന്നെ നമ്മള് കോംപ്രമൈസ ഒക്കെ ചെയ്ത് ഫ്രണ്ട്സ ആായി അയിേഷം പിന്നെ ഈ ടെലിഗ്രാമിലിൽ സിനിമ മാത്രം ഉട്ടതമ നമസ്േക്ക് ആ ടെലിഗ്രാമിൽ ഇപ്പോഴും കാണ മെസ്സേജ് അങ്ങനെയല്ല ലിങ്ക് ഇങ്ങനെ ഇവിടുണ്ടാവും അപ്പോ ഇതിന്റെ കയ് ഇല്ലാത വലക്കാമ
ഉപ്പുണ്ട് അതില് തന്നെ നമ്മള് വർഷംൊക്കെണ്ട് ഓട്ടോമാറ്റിക്ക സെറ്റ് വെച്ചും സെറ്റ് ചെയ്ത് വെച്ചരിക്കും മലയാളം ആ വർഷ അടിച്ചെടുത്ത പുതിയ ലിസ്റ്റ് ഇങ്ങനട് പേരും
ആ എങ്ങനെ ചെയ്യാ
അത് ഇതൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ക ഷെയർ ചെയ്യാൻ കഴിയുവോണോ
ആഹ ജോയിൻ ചെയ്യേണ്ടില്ല
ഉം ജോയിൻ ചെയ്യണ
ടെലിഗ്രാമിൽ ചാറ്റ് പിന്നെ വേറെ എന്തൊക്കോ പരിപാടിക ടെലിഗ്രാമില്
ടെലഗ്രാമിൽ എന്തൊക്കെയോട് ഞാൻ എനിക്ക് എന്റെ ബൂതി ഇട്ടോ ടെലഗ്രാം ന്ന സിനിമ ഷെയർ ചെയ്യാൻ മ്മണ്ടി വ
ഞാനാ വിചാരിച്ചത്
ഏഹ് അയി കൊറെ ആഹ് ത ട്ടിപ്പുക്കള് കൊറെ ടെലഗ്രാമിലാണ് കൊറെ ഫേക്ക് പക്ഷെ നമ്മളത് ഒന്നും അറിയുന്നില്ലാന്ന് മാത്രം ഇപ്പ നമ്മൾ ഇൻസ്റ്റ തന്നെ ഇ അപ്പൊ ഇൻസ്റ്റ നല്ല ആക്റ്റീവ് ആയിരിക്കും പക്ഷെ അത് വെച്ച് ങ്ങാണ്ട് ടെലിഗ്രാമിൽ ബിസിനസ് നടത്തുന്നവരുണ്ട് ഇപ്പണ്ടില്ല കൊറെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പൈസട്ടി തട്ടിപ്പ് മണീച്ചെയിൻ പോലെ സംഭവങ്ങളൊക്കെ ബിറ്റ്കോയിൻ അങ്ങനത്തെ പോ അങ്ങനത്തെ എന്തൊക്കെയോ പൈസ ഇടപാടുകൾ എന്തൊക്കെയോ ഫേക്ക് കായിട്ടുള്ള
ഉം
ടെലിഗ്രാം വഴിയൊക്കെ ഉണ്ട് എന്ന് കേൾക്കാം
പക്ഷെ എക്ക് ഫേസ്ബുക്ക് ശരിക്കും അറിയില്ല ഫേസ്ബുക്കിലെ നമ്മടെ പോസ്റ്റ് എങ്ങനെയ നോക്കാ എന്ന് പോലും അറിയില്ല
ഫേസ്ബുക്ക് ഇപ്പൊ കൊറെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എനക്ക് കാര്യം കേക്കണോ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാണതിന് മുന്നേ എനിക്ക് ഫേസ്ബുക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെ ഞാന് ഉം എന്നാ പത്താം ക്ലാസ്സ് ആയ പത്ത് പ്ലസ് വൺ ആയെന്ന് ഇമദ്രാസൽ പഠിച്ചിട്ട ഇപ്പഴുണ്ടോ ഓള ഫസ്റ്റ് ഫേസ്ബുക്ക് ഓള അക്കൗണ്ട് ഉണ്ടാക്കി അപ്പം എനക്ക് ഉണ്ടാക്കി തന്ന് ഏഹ അപ്പൊ ഓളും അന്ന് ഇൻസ്റ്റ അത്ര വലിയൊരു ഹിറ്റ് ആയിട്ടില്ല ഞങ്ങൾക്കിടയിലൊന്നും അപ്പൊ ഇങ്ങനെ ഫോട്ടോ ട്ടോടാ ഇങ്ങനൊക്കെ ചാറ്റ് ചെയ്യ അങ്ങനൊക്കെ പറഞ്ഞുക്കാണ്ട് ഇങ്ങോട്ട എന്താ ഇതിങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ആയക്കും എനിക്ക് ക്കണെ ഈ സ്വന്തം ഫോണിലപ്പ ഇപ്പന്റെ ഫോണിലരിക്കും ഞാൻ പിന്നെ എടുക്കലന്നെ ഇല്ല പിന്നെ ഞാന് ഡിലീറ്റ് ആക്കി ഞാൻ ആഹ് അക്കൗണ്ട് പിന്നെ കൊറക്കായി ഏഹ് ഇനിക്കൊറ്റ അറിയേ പക്ഷെ എന്നാലും എനിക്ക് ഇൻസ്റ്റേനെ പറ്റി വല്ലാ അറിയില്ലേ പക്ഷെ നമ്മളത് ഇങ്ങനെ എടുത്ത് നോക്കി ഇടുങ്ങന എല്ലാ ഇതിലും പോയി കേറി പാളി വെക്കും എന്താണ് അതിന്റെ സെറ്റിംഗസില ഓരോ നമ്മളങ് നോക്കുവല്ലോ ഓക്കെ അങ്ങനെ ഒരോന്ന് പഠിച്ച ച്ചതണ് ഒരോ സംഭവങ്ങള്
ഇൻസ്റ്റ പിന്നെ സുഖ പക്ഷ ഫേസ്ബുക്കിൽ ഇനിപ്പോ പെരുമാറാത്തോണ്ടാണോ എന്ന് അറിയില്ല
ആണ് ഫേസ്ബുക്ക് കുറച്ച് ആഹ് കുറച്ചൊരു നമുക്ക് ഇൻസ് പോലെയല്ല കുറച്ചരു ടഫ് പോലെ തോന്നും പക്ഷെ എനിക്കെന്താ വെച്ചാലില്ലെ ഫ സ് ബുക്ക് ഭയങ്കര പേടിയ കാരണം അത് പറഞ്ഞാ കുറച്ചും കൂടിയോരു വൈഡ് ആയിട്ടുള്ളതല്ലേയിരുന്നു അത് എന്റെ മനസ്സിൽ അങ്ങനെയാണ് ആഹ് അപ്പൊ പെട്ടെന്ന് എന്തേ നമ്മള് അബ ത്തം മതിയല്ലോ എന്തെയിലൊക്കെ പെട്ടെന്ന് പബ്ലിക്ക് ആവേ
അതാണ് അല്ല എങ്ങനെ ഫോളോ ചെയ്യല് എങ്ങനെ ആഡ് ഫ്രണ്ട് ചെയ്യല്
ആഡ് ഫ്രണ്ട് ആഡ് ഫ്രണ്ട് ഞെക്കിയ ഫോളോ ആയി ആഡ് ഫ്രണ്ട് ഒന്നുടെ ഞെകിനെ ആഹ് ആഡ് ഫ്രണ്ട് ഒന്നും കൂടി ഞെക്കിയ അത് നമ്മള് റിമൂവ് ആയി
ആഹ്
പക്ഷെ അതില് മെസേജ് ചെയ്യണ എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കില് അയില് ഒരു മെസഞ്ചർ പറഞ്ഞ ഒരു ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യണം
ആഹ് അതും അറിയാം പക്ഷേണ്ടല്ലോ നമ്മള് പോസ്റ്റ്ല്ല നമ്മള് ഓൾറെഡി പഴയ പോസ്റ്റുകൾ
ആഹ് നമ്മള നമ്മെ പ്രൊഫൈല് കാണുന്നുണ്ടെങ്കില് മറ്റേ പ്രൊഫൈല ചിഹ്നംണ്ടാവും അവിടെ മേലെ ഹോമോ അല്ലെങ്കിൽ മറ്റേ ഒരു മനുഷ്യന്റെ കോണ്ടാക്റ്റിന്റെ സിമ്പല ഇല്ലേ
ആഹ്
അങ്ങനത്തെ എന്തോണ്ട് മൂലക്കല് അത് നോക്കി നമ്മളത് വരും നമ്മളെക്ക നമ്മളത് വരും നമ്മളെ കവർ ഫോട്ടോ നമ്മള മെയിൻ ഫോട്ടോ അങ്ങൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പല്ലേ ഫേസ്ബുക്ക് കുറച്ച കൂടി സെക്യൂ സെക്യൂർ ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ അക്കൗണ്ട് ഇത എന്ത് ആര്ക്കൊക്കെ വാണ്ട്യത്ച്ചാല് കാണാ ആര്ക്കെക്കെ കാണണ്ടേച്ചാല് അതൊക്കെ ലോ ക്കെയ്യാ പ്രൊഫൈല് ലോക്കെയ്യാ ഫോട്ടോ വരെ നമ ക്ക് നമുക്ക് നമ്മള് ഇൻസ്റ്റഗാമില് ഇപ്പോ ഇപ്പൊ തൊടങ്ങിയതല്ലെ ആദ്യൊക്കെ നമ്മള് ഇൻസ്റ്റഗ്രാമർഞ്ഞാല് ഇട്ത്തെക്കാൻ കയ്യിലേര്ന്നു ഫോട്ടോന്നും നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിലും പക്ഷെ ഇപ്പമ്മക്ക് ഇട്ത്തോക്കാൻ കയ്യില്ലേ ആഹ് വട്ടത്തില് ആഹ് പ്രൈവറ്റാണ്വെരാ ഏതൊരുക്കൗണ്ടൻ്റാണേലും നോക്ക്യോക്കേണ്ടി ആ വട്ടത്തിമെ നക്ക്യാല് ആ വട്ടത്തിലെന്നെ ഫോട്ടോ ഒക്കെ വേണങ്കി സൂമെയ്ത്ട്ക്കാ
അപ്പൊ പിന്നെ എന്താ കൊയ ഐല്പെന്താപ്പള്ളെ
ഇപ്പോ ആ ഇൻസ്റ്റഗ്രാമ് പറ്റെ പോക്കയി തൊടങ്ങീണ് കാരണം അദ്യൊരു എൻ എൻട്രു എൻക്രിപ്റ്റ് റ്റ്ട് അർഞ്ഞ ഒര്ത്ണ്ടായിര്ന്ന് ഒരു സേഫ്റ്റിപ്പം നമ്മളെ വാട്സപ്പിലൊക്കെ കണ്ടിലെ അത് നമ്മളും ഇപ്പ ഞാന് ഈ ചാറ്റാണെങ്കില് ആ ഒരു ചാറ്റ് അത്രീം സെക്യൂറായിട്ട്ക്കും ആഹ് എൻ എൻക്രിപ്റ്റ് നമ്മള് സെ സെറ്റെയ്ത് വെച്ചാല് എന്തോടി ഓ നമ്പറൊക്കെ വെച്ചാണ്ട് ലോക്കെയ്താല് നമ്മള് വാട്സപ്പില് പിന്നെ ഒരു മൂന്നാമതൊരാള് ഇണ്ടാവൂല ഐല് അതൊക്കെ ഇൻ സ്റ്റെഗ്രാമിലൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പന്നാരെ എട്ത്ത് ആ എ എൻക്രിപ്റ്റഡ് മാറ്റിക്കളഞ്ഞ് ഇൻസ്റ്റഗ്രാമില് ഇന്ന്ട്ട് പർഞ്ഞല്ലോ ഇഞ്ഞിപ്പൊ ഇൻസ്റ്റാഗ്രാമില് ചാറ്റുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ നമ്മളല്ല മൂന്നാമതൊരാളും കൂടി കാണുന്ന്ല്ല ബോധംവാണം അപ്പൊ കണ്ടും കേട്ടൊക്കെ ചാറ്റെയ്യാ എന്നൊക്കെ പർഞ്ഞാണ്ട്
ഹലോ
ഉം
പ്രൈവറ്റാക്ക്ണോ പബ്ലിക്കാക്ക്ണോപ്പൊ കണ
ആഹ് ഇപ്പൊ കണക്കെന്നേണ് പക്ഷെ ന്നാലും ഇൻസ്റ്റാഗ്രാമില് എന്തപ്പ എന്തോര് സെൽഫി വെരിഫിക്കേഷൻനൊക്കെ ഇണ്ടല്ലോ അല്ലാത്തോൽതൊക്കെ പ്പോ ഇൻസ്റ്റാഗ്രാമ് അടിച്ചു അല്ല പോക്ന്ന്ണ്ട് അക്കൗണ്ടന്നെ പോ ഡിലീറ്റാകുന്ന്ണ്ട് എന്നൊക്കെ പർഞ്ഞീനി
ആ പ്പെന്തോ
എന്താറീലാ പക്ഷെ ഞാനെന്നും ആക്കണം ആക്കണം കര്തീനി പക്ഷെ ആക്കീല്ല കൊറെ ആൾക്കാരെ അകൗണ്ട് പോയിട്ട്ണ്ട്ർഞ്ഞ് അപ്പൊ സെൽഫി വെരിഫിക്കേഷൻ ചെയ്യണം പർഞ്ഞ് അപ്പം നമ്മള് നമ്മളെ സെൽ നമ്മളെ ഫോട്ടോ വെച്ച്കാണ്ട് ലോക്കെയ്യാ
ആഹ്
നമ്മള് ഫോണ് ലോക്ക് ലോക്ക്ടൂലെ ഫേസ് ലോക്ക് വെച്ചാണ്ട് അത്പോലെ
എന്തൊക്കോ തട്ടിപ്പോ വെട്ടിപ്പോ
ഉം പിന്നെ അതേക്കെന്നെ ഞാന് ഇതൊക്കെ കൊറെ ഹാക്ക് കൊറെ ഞാൻ തൊടങ്ങ്യാ സമയത്തന്നെ ഏ നമ്മളെ ഇൻസ്റ്റെ ആരൊക്കെ ഓപ്പണെയ്ത്ക്ക്ണ് ന്നൊക്കെ നമുക്ക് നോക്കാൻ കഴിയും ഇൻസ്റ്റേല് എവിടെക്കെ ഗിനായി നിക്ക് ആഹ് അതൻക്കറീലെ ലോഗിൻ ചെയ്ത് വെച്ചിക്ക്ണതാര അവിടെ നമ്ക്ക് ലോഗിൻ ലോഗൗട്ടെയ്യാ ഒരു പാസ് വേർഡ് മാറ്റിയാ മതി പിന്നെ ഇന്റേന്നെ ഞാന് ഒരാള്ങ്ങനെ ഒര്പമ്മള് ഓരോ ഫോ ഫോൺനെ പറ്റി പറയ്ണോലൊക്കെ ഇണ്ടാവല്ലോ ഓരോ നമ്ക്ക് ഉപകാരപ്പെട്ട ഇൻഫോർമേഷൻ തെര്ന്ന ആൾക്കാര് ഇൻസ്റ്റാഗ്രാമില് ഓരോ വീഡിയോ അപ്പ ഐല് കണ്ടാണ്ട് ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡെയ്തിര്ന്ന് അപ്പാ ആല ആ പ്പില് നമ്മള് ഐലൊരു ഒ ടി പി ഇണ്ടാവും ആഹ് ഒ ടി പി നമ്മള നമ്പറു റ്റ്ങ്ങനെ കണക്റ്റെയ്താല് പിന്നെ ആർക്കത് ഹാക്കെയ്യാൻ കഴിയില്ല കാരണം അത്ങ്ങനെ സെക്കൻഡില് സെക്കൻഡ് ല് മാറ്ണ ഓ ടി പി യാ
മാർണ ഒ ടി
ആഹ് മാറിക്കൊണ്ടിരിക്ക ഒ ടി ഒരു ഒ ടി പി നമ്പർ ലോക്ക് പൊറത്ത്ന്ന് അത് പൊട്ടിക്കാൻ കഴയില്ലാന്ന് അങ് മാറി കൊണ്ട്ക്കും അഹ് ഞമ്മ എന്തോ ആണ് സംഭവം രണ്ട് ആപ്പ്ണ്ടായിന്ന് തിൽ എന്നോ ചെയ്തു വെച്ചതാ എന്താ പ്രായംന്ന് എനിക്കറിയില്ല
ഞാൻ ഇപ്പ വിളിക്കെ
ഉം ഓക്കെ